ആഹ് കേൾക്ക്ണ്ടോ
ആഹ് കേൾക്കണ്ട്
ആഹ്
വേറെ എന്തൊക്കെയുണ്ട്
പിന്നെ എന്തൊക്കെ വർത്താനം
നല്ലത് എന്തേല് വർക്ക് ചെയ്യണ്ട
ഞാന് അങ്ങനെ അടുക്കി കയ്യു
ആഹ
മറ്റേ ഇതുണ്ടല്ലോ ഡ്രസ്സുകളൊക്കെ അടിക്കുക
ആഹ ഉഹ
ഇവിടന്ന്ട്ടോ ഞൻ പുറത്തേക്കൊന്നും കൊടുത്തില്ല ഇവിടെള്ള ഇങ്ങനെയൊക്കെ ഒപ്പിച്ചക്കെ കടിക്കും
ഉം
പിന്നെ ഉം ഓ ഇപ്പൊ ഞാൻ ചുരിദാറൊക്കെ സ്വന്തമായിട്ട് തന്നെ അടിച്ചെങ്കക്ക് പുതിയതൊരു ഡ തുണി കിട്ടീന് ആങ്ങളെ വാങ്ങി തന്നേന് അപ്പൊ ഞാന് ഒറ്റക്കന്ന അടിച്ച ഒരു കോൺഫിഡന്റ് കിട്ടി ഞൻ പറയുമ്പോ പഠിക്കാനൊന്നും പോയില്ല
ആഹ
പഠിക്കാനൊന്നും പോവാതെ മറ്റേ മൊബൈല നോക്കിട്ട്
ആഹ
മൊബൈല് നോക്കി വെട്ടണതും ആക്കണതൊക്കെ നോക്കി പഠച്ച് വെട്ടി എടുത്ത് ഏഹ് ഇട്ടല കേട്ടോ ഇടാൻ പിന്നെ ഉ മറ്റേ ദാവട്ടയ അരിച്ചു ലബിദനൊക്കെ ആകുമ്പോ ഉണ്ടായിരിച്ച അങ്ങനെ പെരുന്നാളൊക്കെ ചച്ച അടിച്ചീനെ പെരുന്നാള പിന്നെ ടാക്സി കിട്ടിയപ്പോ പിന്നെ മേടാൻ സുഖ അതാണല്ലോ അപ്പൊ മേഅത്ട്ട് പി വിരുന്നൊന്നും പോവാല്ലാത്ത കൊണ്ട് പിന്നെ
ഉ പിന്നെ ചുരിദാറിന അടിക്കുമ്പോ അതിന്റെ കൈ കൈ്യ ഞമ്മള് വെക്കുമ്പോ കൈക്കുയില് പിന്നെ അങ്ങടെ എത്തിക്കിട്ടണില്ലല്ലൊ ഐന് എന്താ എന്താണവാത്
കൈക്കുഴി എത്തി കിട്ട്ല്ലാന്നോ
ഞാന് ചുറുദാറ ആദ്യം അടിച്ചിരുന്നു കല്യാണത്തിന് മുന്നേ അടിച്ചിരുന്നു ഒരു അടിച്ചു കൊടുക്ക അടിച്ചിട്ട് എടുത്ത്കൊക്കെ ഞങ്ങൾ അയൽവാസി കൊക്കെ അടിച്ചിട്ട് ത്തിന്നു പിന്നെ രണ്ടു മാസ പഠിക്കാൻ പോയിട്ടുള്ളൂ പത്ത് കഴഞ്ഞിട്ട് രണ്ടു മാസം പോയി അപ്പൊ അതിനെ കുടിച്ച് കെട്ടിട്ട്
ആ ആ
ആ അപ്പൊ രണ്ട് മാസം പോയിട്ടൊള്ളു അതില് ഞാൻ ചുരിദാർ പഠിച്ചിനി അയിൽഇൻക്ക് നിച്ചണ്ടേ ശ
ആ നിങ്ങള് ഇതുപൊലെ അളവ്ട്ത്ത് എടുത്ത് വെട്ടലല്ലേ
ഉ
റയ്ഞ്ചില്ല
എന്നിട്ട് ഞാൻ
റൈഞ്ച് റൈഞ്ച് കൊറവ്ണ്ടോ ആ് ആഹ് നീ പറഞ്ഞോളിഇപ്പൊ പറഞ്ഞോളി
ആ വെട്ടിക്കൊടുന്ന് അയൽവാസിത്തെ അവളെ കൊണ്ട് വെട്ടിച്ച് വെട്ടിച്ച് കൊടുന്ന് ഞാൻ ഒ കടിച്ച പക്ഷെ കൈ വെച്ചിട്ട് കൈ എത്ത്ണ്ല്ല
അത് ബേക്കും മുന്നും മാറിപ്പോയോ
രണ്ടുഒരെ പോലെ തന്നെയ വെട്ട
ആ വേറെ ആളെ കൊണ്ട് വെട്ടിപ്പിച്ചാ ങ്ങള്
ആ വട്ടിച്ചി
ആ ഇ അളവ് അളവ് എവിടോ പെശക് വന്നി ണ്ടാവും
അവള് നോക്കിട്ടെന്നെ അവളും ഞാനും കൂടെ തന്നെ ഇുന്നിട്ടന്നെ വി
ആ
പക്ഷെ പ്പൊ കൈ എത്ത്ണില്ല്യ ഇനിപ്പൊ എന്ത് ചെയ്യന്ന് വിചാരിച്ചിരിക്കാണ് ഇപ്പ ഞാന് വെർതൊരു ഒരു ലൈനിങ് ഒന്നും ഇല്ലാണ്ടെരു കുപ്പായ ടോപ്പ് അടി എൻ തന്നെ ഇരുന്നൂറ്റി അമ്പത് റുപ്യ ആണ്
ആഹ് അതന്നെ അടിക്കൂല അല്ലാണ്.
ആഹ് അടിക്കുംല്ല സാ ഞ ഞാൻപ്പ ചുരിദാറ് പെര്ന്നാക്ക്ട്ത്ത ഞാന് അട്ച്ചീനി. അട്പ്പി പൊർത്ത് തന്നെ ഞാ അട്പ്പിക്കല്. നടാട ഒന്ന് ഏതായാലും പോയ പോയി പിൻ വിചാര്ച്ച്ട്ട് ഒന്ന് സീലട്ത്തതാണ്. അവക്ക് ഒരു കൂട്ട അട്ച്ചിക്ക്ണ്. ഒരു കൂട്ട ഞാന് അട്ച്ചോക്കെട്ടച്ചി വെറ്തെ സീല വരുത്തിയതാണ് ഇപ്പ അത്
ആഹ് കൊളാ കൊളാ അയ്ഞ്ഞിപ്പ ചെറിയോൽക്കൊന്നും പറ്റൂലേ വല്യോൽതാ അത്
ഇല്ല ഇബള് അഞ്ചിലാണ് ആർലാണ്. അവള്താണിത് പിന്നെ തായള്ളത് ഒന്നാം ക്ലാസ്സ്ലാ അയെന്നെ ആൺകുട്ട്യാണ്.
ഓൽക്കും അ വെട്ടി തര്ഞ്ഞോൽക്കും അങ്ങനെ ആദ്യയ്ട്ടാണോ?
എല്ലാ അവള് അട്ച്ചു കൊട്ത്തീന്ന് ആ ആ ആദ്യക്കെ അട്ച്ചൊട്ത്തിര്ന്ന് അവള് ഇവടെ വന്ന തന്നെ തോന്ന കല്യാണം കഴിഞ്ഞ് വന്നി തന്നെ തുന്നൽ പഠിച്ചിരുന്നു ഇവ്ട്ന്ന് പോയിട്ട് ല്ലാവോ ശേ പ്പത് എ ക്കയില്ല്യ
എത്ത്ല്ലാന്ന് പർഞ്ഞാലേ ഇവടെ
സോട്റ് ഞമ്മൾ അട്ച്ചിട്ട് അയ്ന്റെ കൈക്കുഴിന്റെ അവി ട്ത്താടി അതും കൂടി ഇങ്ങനെ നല്ല ഒര് ഏപ്പ് വരൂല കഴിന്റെ നടുക്ക കൂടിയേ സ കൈയ്യ്ന്റെ നട്ക്കല് നമ്മള് അപ്പർത്തെ പ്പർത്തെ കഷ്ണം വെച്ച്ങ്ങാണ്ട ഏച്ച്ട്ടാള്ള കൈ അതൊക്കെ വെച്ച് ചെയ്ത്. പശേ ആ കയ്യിന്റെ സേട്ണ്ടല്ലോ ഞമ്മളെ പിന്നെ നെഞ്ചിന്റെ ഭാഗം ണ്ടല്ലോ തൊക്കിന്റെ ഭാഗോ അവിടെങ്ങട്ട് ന്നില്ല രണ്ട് ഭാഗം കൂടി അങ്ങട്ട് അവ്ടെ അങ്ങനെ പുട്ച്ചു ചെയ്യുമ്പോ
ആഹ് അട്ച്ച് കഴിഞ്ഞിട്ടിട്ട് അങ്ങനെ ഒരു കുട്ക്ക്ള്ളത്?
ഏ അട്ച്ചു കഴിഞ്ഞിട്ട് ഇട്ട്ട്ട് ല്ല. അടിച്ച് കയ്യുമ്പൊ തന്നെ നമുക്ക് നോക്കുമ്പോ ഒരു ഷയിപ്പ്ല്ലാത്ത രീതി അപ്പൊ ഞാൻ തുന്നയിച്ചച്ച്ട്ട് ണ്ട്
ആഹ് അല്ലാ അട്ച്ചിട്ടിട്ട് നോക്കിയോ
ഇട്ടു നോക്കിട്ടില്ല്യ
ചിലപ്പോ ഷെയ്പാക്കിയ ഷെയ്പ്പക്കി വരുമ്പോ ചിലപ്പോ റെഡി ആവാ മതിക്കും
ഉം ഇനിഒന്ന് നോക്കണം ഇനി ഒന്നും കൂടി ഇരുന്നിട്ട് മേനക്കെട്ടിട്ടില്ലേ ഇന്നല ഇന്നു
ആഹ് ഞാനിപ്പോ ങ്ങനെ ൻക്കി ന്ക്ക് എന്തോ ഒരുന നൊരു സന്തോഷം ഞാൻ തന്നെ എവിടയും പോവാതെ പഠിക്കാതെയും കണ്ട് അടിക്കാൻ കഴിഞ്ഞല്ലോ നിള്ളെ പിന്നെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ നിസ്ക ഓ ശരിയായി ഞാനത എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ക കഴുത്തൂനിന്റെ ഞാൻ മോക്ക് ഇങ്ങനെ ഇവിടുന്ന് വീട്ടിൽന്ന്ടാൻ വേണ്ടീട്ട് പയേ തുണികൾ ഓക്കെ ഇങ്ങനെ അടുക്കല്ലേ അത് പിന്നെ കൊറെ കഴുത്തിനൊന്നൊര് ടാറിട്ടല്ലേനെ എങ്ങനെങ്കിലും ഒക്കെഇതായി വരും വീട്ടന്ന കെടാൻ പറ്റൂ പിന്നെ എനിക്കിതാ തോന്നി കഴ്ത്ത് ശരിയാ ആ ലൈനിങ് വെച്ചിട്ടും നല്ല വർക്കുള്ള ചുരിദാറാ
ആഹ് ആഹ്
പിന്നെ അതേപോലെ ലൈനിങ്ങ് ഒക്കെ ഉള്ളോട്ട് ഉള്ളോട്ടൊക്കെ ആയണ പൊ വരാത്ത കൊലത്ത്ൽ നമ്മളെ ഈ കൈ ഭ ഇ കൈ ഈ അങ്ങോട്ടും ഇങ്ങോട്ട്ബേക്കും മുന്നും യോജിപ്പിക്കുമ്പോ ഒരടി വരല്ലോ
ആ ആ
ഉള്ളോട്ട് പോയിട്ട് ഒന്നും അറിയാത്ത കൊലത്തിലാക്കി അങ്ങനെയൊക്കെ അടിച്ചുകൊണ്ടൊന് അയില് വെച്ചാൽഅയ്ല് പിന്നെ മൊബൈല് ഇതില് ഒരുതാത്ത വന്നീനി ഇങ്ങനെ കാണിച്ചു തന്നിട്ട്
ആ ആ ലിങ്ക് ഒന്ന് വി ടൊ ആ ലിങ്ക് ഒക്കഒന്ന് വിട്ട്ത്തരേണ്ടി ന്നാൽ
ആ ആഹ് ഞാൻ വിട്ടരട്
ഞാൻ അടിക്കും ഞാൻ അങ്ങനെ അടിച്ച ടോപ്പുകളൊക്കെ ഉണ്ട്ഞൻ ഇവിടെ എന്റെമോക്കൊക്കെഅടിച്ച കൊടുത്തിക്ക്ണ് പക്ഷെ ഇത്ങ്ങട്ട്ലെവലആയിട്ട്ല്ല നമ്മള ങ്ങനെ എടുക്കാതെ ഇരിക്കുമ്പോ ചെയ്യാതിരിക്കുമ്പോള് ഭയങ്കര ഇതാണെല്ലൊ
ആ ചെലപ്പോ പിന്ന കൈയിന്റെ കൈയിന്റെ ഒരു വെട്ടിയതെ ബേക്ക് മുന്നാക്കി വെട്ടിയത് ഇങ്ങളൾവെച്ചെടുത്ത് എന്തോ പേ പെശക് വന്നണോ അ നോക്കേണ്ടി ഇപ്പ അങ്ങനെ ണ്ടാവും വേക്കമ്മും മുന്നും ആക്കി കൈ കൈക്കുയി വെട്ടും ചെലോല്
ഇല്ലത് ഒറ്റവെ
ബേക്ക് അങ്ങനല്ല ബേക്ക് ഭാഗത്തേക്ക് കൈക്കുഴിന്റ കുറച്ച് അധികാ ക്കി വെട്ടു ഇപ്പുറത്ത് കുറച്ച് കുറ വച്ച് വെട്ടു മുൻഭാഗത്തേക്ക് വരുന്ന ഷോൾഡറിന്റെ ആ ചുറ്റും ങ്ങനെ വരാണല്ലോ അങ്ങനെ അങ്ങനെ ചെലൊല് ആഹ് ആർച്ച് ഉണ്ടല്ലോ അങ്ങനെ ആർച്ചാക്കി വെട്ട്ണത് അത് കൊർച്ച് ഇട്ത്തിട്ട് കുറച്ചധികം പിന്നെ ബാക്കിന്റെ ആഹ് വെരുന്ന ആഹ് സൈഡൊന്നു മെല്ലെ കുറച്ച് കുച്ച്മെല്ലെ കെട്ട്ണ അത്
കണ്ട്ണ് ഞാന് ഞൻ അങ്ങനെടു
ന്ന് വെട്ടി വോക്കിയതായി എന്താ ഇത് രണ്ടും ഇല്ല രണ്ട് സൈഡ് ഒരേ, പോലെ, തന്നെ, വെട്ടിക്കുന്നത് ഓപ്പ
പെശക്കെ, വരുമ്പോളാണ്, നമ്മള്, പിന്നും, പിന്നും, നന്നാക്കി, എടുക്കുക
ഉം അപ്പംംഞാ ആഹ് ഇനിയിപ്പ, എന്താണ, ഇ, അത് പറ്റോ, പറ്റൂലേ, നില സംശയത്തിതായാലും ഇല്യ നടാ നട ഒട്ച്ച
ഏഹ് ഞാൻ മോക്കി യൂണിഫോമ ഒക്കെ ഞാൻന്നെ അടിക്കല്
ഏഹ് നടാടൊന്ന് വെട്ടിച്ച, വെട്ടിച്ചിട്ട, എടുത്ത്വശ്യ ഞാൻ, അടിച്ച്, ഇന്നാളൊരു, മാക്സി, അത് പെട്ടിച്ചിട്ട്, തന്നെ, അടിച്ചത് അക്ക, ഒരാൾ വെട്ടി, തന്ന, അപ്പൊ, ഞാൻ, അടിച്ച, അപ്പൊ, അത്, വലിയ, കുഴപ്പല്ല, നന്നായിന്ന്
ഏർ, പിന്നെ, നിസ്കാാര, കുപ്പായങ്ങള്ൾ, കൊറെ, അടിച്ചൊരു അഞ്ഞൂറൊന്നല്ല, അടിച്ച്, ഇത്, കൊടുത്ത ഇണ്ടാവവാ
ഏ, സെർക്കപ്പായോ
ആഹ് ഞാന്, മറ്റേ, ഓൾസൈഡ്, എടുത്തിട്ട്, ആഹ് ഒറ്റക്കന്നെ, ഓൾസൈഡ്, എടുത്തിട്ട്, തുണി, വാങ്ങൂ ന്നിട്ട് സ്റ്റാറ്റസ്, ഒക്കെ, വെച്ച്ട്ട്, ഓോരുത്തരു, വേണംന്ന്, കൊണ്ട, പോയിട്ട്, അനെ, അടിച്ചിട്ട്, ഇൾ, ഒരു, അൂറ്ന്നില, അടിച്ണ്ടാവും വിറ്റിട്ടുണ്ടാവ
അത്, ശെരി, അപ്പൊ, അടി അടിക്കലയിക്കണ്
ആഹ് അങ്ങനെക്കെ, അടിക്കും, അതൊക്കെ, പിന്നെ, സിമ്പിള്, പണിയൊള്ളു അതിനൊന്നും വല്ല്യ റിസ്ക്കുള്ള പണിയെന്നുവച്ചാ ഒന്നായിട്ടുള്ളതുണ്ടല്ലോ അതാട്ടോ വെ വെറെ വെറെള്ളതല്ലാ
ആഹ് ആഹ് ഏഹ് വേറെ വേറെള്ളതല്ലാത്തത് ആഹ് ഒരു ഒന്നാകള്ള തോ പിന്നെ മക്കനെയും
ആഹ് ആഹ് ആഹ് ആഹ് ഒന്നായിട്ടുള്ളത് അത് അടിക്കും അത് ഉഷാറ് ഇല്ല ഇല്ല വലിയ പണിയൊന്നുംഇല്ല
ഉം
പിന്നെ എങ്ങനെ ഹോൾസെയിൽ കടയില് പോയിട്ട് ഞാൻ തുണി എടുക്കും ഒന്നായിട്ട് ഇരുപത് നാല്പ്പത് അയ്മ്പത് മീറ്ററോളം തുണി കൊണ്ട് വന്നിട്ട് ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് അങ്ങനെ അടിച്ച് കൊടുക്കും ഒരുപാട് അടിച്ചീന്ന് അപ്പോ പിന്നെ ഞാൻ ശരിക്കും അങ്ങനെ ക്കെ തീരെ മെഷീൻ എന്താന്ന് പോലും നിശ്ചയമില്ലാത്ത ഒരാളായിന് ഞാൻ ഇഹ് ഹ് ഇവിടെ ഞാൻ ആടിനെ പോറ്റൽണ്ടയിനിം ആടിനെ വിറ്റ് ആ വിറ്റ പൈസനോട് ഒരു ഓ ഞമ്മക്കായിറ്റ്ന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഒരു മിഷീൻ വാങ്ങി അയിന്മല് ചവ്ട്ടാൻ പോലും ഇൻ ക്കറിയിലെയിനിം അങ്ങനെ പിന്നെ ഏഹ് ഹസ്ബൻഡ് പിന്നെ അയിന്മേല് ഇങ്ങനെ ചവിട്ടി കാണിച്ചന്ന് ഇപ്പോ കൊറേശെയെക്കെ അറിയാ ചവിട്ടാനൊന്നും അറിയില്ലായിന്ന് അങ്ങനെ എനിക്കിങ്ങനെ പഠിപ്പി ച്ച് തന്ന് പിന്നെ പിന്നെഫുള്ള് മൊ മൊബൈയിലന്നെ നോക്കി നോക്കി ഇങ്ങനെ ചവിട്ട്ണതും പിന്നെ ഇങ്ങനെ നോക്കി നോക്കി പഠിച്ച് പിന്നെനിക്ക് തോന്നി ഇത് വെറുതെഇട്ടേച്ചാലവിടെ കേടു വരുവെള്ളുവന്ന് എന്തെങ്കിലും ഒന്ന് അടിക്കട്ടെ പിന്നെ കീറിയതൊക്കെങ്ങനെ അടിക്കാൻ തൊടങ്ങി പിന്നെ എനിക്ക് തോന്നി ഇത് നല്ലൊരു ഇതാക്കി കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മോക്ക് ഇതേപോലെ ഉം ഇതാക്കാൻ വേണ്ടിട്ട് അടിച്ചു തുടങ്ങിയതേനി മോളെ വിചാരിച്ചിട്ടാ അവിടെ തുടങ്ങിയത് ഓക്കെന്തെങ്കിലും ഇങ്ങനെ പലേത് ഇങ്ങനെ അടിച്ചു കൊടുക്കാലോ വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ തൊടങ്ങി തൊടങ്ങി പിന്നെ ഇതുമേലായിട്ട് കിട്ടിയപ്പോ ഇത് നന്നായപ്പോ ഞാൻ വിചാരിച്ച് ആർക്കെങ്കിലും വേണോ വിചാരിച്ച് അങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചപ്പോ എല്ലാവരും ആവശ്യ ക്കാരായി അങ്ങനെ കൊറെ അടിച്ച് പിന്നെ എണ്ണി വെക്കലേ ഇനി എത്ര എനക്കന്നെ ഒരു സന്തോഷായിട്ടേ ഞാൻ എത്രത്തോള അങ്ങനെ എണ്ണി എണ്ണി എണ്ണി ഒരു അഞ്ഞൂറോലം എണ്ണി പിന്നെ എണ്ണിട്ടുമില്ല പിന്നെ ഇപ്പോ ഓർഡറ് കൊ കൊറവാട്ടോ ഇപ്പം കടേല് ഉണ്ടല്ലോ ഇപ്പൊ ഇത് എല്ലാരുടയും കയ്യിൽ ആയി പോയി
മം ഓൺലൈനിന്നും ഓർഡറ് ചെയ്യാള്ളോ
ഉം അതന്നെ
ഉം ഇപ്പോ എല്ലാ സാധനവും അയിന്ന് കിട്ടാനുണ്ട് അപ്പോ ആൾക്കാര് അയിന്ന് ഓർ
ഇപ്പോ എല്ലാ മം ഇപ്പോ അതന്നെ ഇപ്പ എല്ലാ സാധനവും ഇപ്പ എവിടേയും പോകണ്ട വീട്ടിലെത്തി ക്കോളും നിറവും സൈസും പറഞ്ഞ് കൊടുത്താല്
ഉം
ത്തികിട്ടും ചെലതൊക്കെ പാളി പോവുള്ളു ചെലതൊക്കെ ഉഷാറായി കിട്ടുകയും ചെയ്യും
ഉം എന്നാ ശരിട്ടോ എന്നാല്
ആ ആ